ആഹ് എന്തൊക്കേണ് വിശേഷം?
നല്ലത് സുഖം തന്നെ. ഇങ്ങനെ പോണ്.
ഉം.
എന്താ കെടക്കാനായി ലേ
ഇല്ലെയ്
ഏ ഇത്ര ലേറ്റ് ആയിട്ട കെടക്ക?
ആഹ് കൊറ ഇപ്പൊ കൊറച്ച് ഏടായിട്ട് ഇങ്ങനന്നേ. ഒന്നാത് ഈ മക്കളെ പഠിപ്പിക്കലും കാ ര്യങ്ങളൊക്കെ പാടെ കയ്ഞ്ഞ് കെടക്കുമ്പോത്തിന് പതിനൊന്നര പന്ത്രണ്ട് മണിയാവും. ഒന്നു
ആ അല്ല കളി കാണാൻ പോവലൊന്നും ല്ലേ ഇങ്ങളെ ഹസ്ബൻഡ്?
ഇല്ല അത് ഇവിടെ ഫോണില് കണ്ടിരി ക്കലാ
ഏഹ് അപ്പൊ പിന്നെ ഒറ്റക്കല്ലല്ലോ ഒരാളും കൂടി കൂട്ടിനിണ്ടാവുമ്പോ പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ കൊറച്ചേരൊക്കെ രസ താണ്
ആഹ് അതവ്ടെ ഫോണിലിങ്ങനെ കണ്ടിരിക്കേനി അപ് അപ്പെ ഇങ്ങനെ ഇര്ന്നപ്പങ്ങനെ
ആഹ് എന്താ വെയിലൊക്കെ ഇണ്ട് മയൊക്കെ ഇണ്ടെന്ന്
ഇന്ന് ചെറുതായിട്ട് പാറല് പാറിനി അല്ല മയൊന്നുല്ല
വൈ ആഹ് ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ചെറുതായിട്ട് അതേമാതിരി ഇന്നലേം ഉച്ചക്ക്യേഷം വൈന്നാ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വാക്
ആ ഇവടെപ്പ മയ മിൻഞാന്ന് കൊറച്ചൊന്ന് പെയ്തീന് പത്ത്മണിയൊക്ക ആയപ്പോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ കൊറച്ചൊന്ന് പെയ്തീന് മിനിയാന്ന് പിന്നെ അതില്ല പിന്നെ മയന്നൊല്ല ന്നെ ഫുൾ വെയ്ലാണ്
ഈ വെയില് വെയില് അർച്ച്നഹ് വ
നല്ല ചൂട് ആ നല്ല ചൂട്ണ്ട്
ഈ രണ്ട് ഈ മഴയും അയ്ന്റെടീ കൂടെ വെയ്ലും ആയിട്ട് ഈ അസുഖങ്ങള് പെട്ടെന്ന് വര യണ് പനിയായിട്ടും ജലദോഷ ആയിട്ടും നീരർക്കായി അങ്ങനെ ഈ ഈ അംഗൻവാടി ഇങ്ങനെ പോ പറഞ്ഞ ളെ ഭയങ്കര ബദ്ധിമുട്ടാ ഒരു ദിവസം വെയിലാണെങ്കി ഒരു ദിവസം മഴ എന്നിട് നി മക്കൾക്ക് എന്താണ് നീര് അർങ്ങലും വേദനിം വെര്തൊക്കെ ആതന്നെ അസുഖങ്ങളാണ് ആ
തന്നെ കാല് വേദന അതുംതോക്കെ വരല്ലേ വേദനിം കൂടല്ലേ
ആ വേദന ഓൽക്ക്ത് നീരാ തന്നെ കുളിച്ചണ്ട് പോകും പിന്നെ തൊപ്പി ഇട്ടും മദ്രസക്കണ്ട് പോകും പിന്നെ തൊപ്പില്ലേ പിന്നെ തലവേദ കെട്ട് നീരെ ജലദോഷം പിടിക്കാനൊക്കെ എൾപ്പണ്ട്
അ ആ
രാവിൽ തന്നെ അങ്ങട്ട് പിന്നെ വെയിലൊക്കെ ആണെങ്കി പിന്നെ പറയും വേണ്ടല്ലോ പിന്നെ മദ്രാസട്ട് നമ്മള് സ്കൂൾക്ക് പോകുമ്പോളോക്കെ വെയ്ല് കൊള്ളല്ലേ
ആ അതെ ഏതായാലും ഇപ്പത്തെ കാലാവസ്ഥ മയക്കാലാണ് ഇപ്പത് പക്ഷെ ഫുള്ള് വെയ്ലാണ്
വെയ്ല് ആദ്യംന്നൊക്കെ പറഞ്ഞ മഴക്കാല മഴ ന്നെ ആറ് മാസം എപ്പലേങ്കിലും
ജൂൺ ഫസ്റ്റ് എങ്ങനേന്നല്ലോ നല്ല മഴേനല്ലോ
അപ്പൊ നമ്മള് വെയ്ലിന് കൊതിക്കും കൊർച്ച് ഏരം ഒരു വെയ്ല് കിട്ടെങ്കി ന്ന്ള്ളെ നല്ല തണ്പുട്ടോ ഉം അതെ വെള്ളപോ ക ഞ ഞങ്ങള് വ്ടെക്കെ വേഗം വെള്ളം കേറും നിങ്ങള അവിടെ എങ്ങനെയെ വെള്ളമൊക്കെ ഉണ്ടാവോ
ഇവിടെ നല്ലോണം പെയ്യണം നിൽക്കാതെ ഇങ്ങനെ രാവും പകലും ഇങ്ങനെ നിക്കാതെ ഒരു രണ്ടാഴ്ചക്കടെ പെയ്താല് നിറഞ്ഞു നിറയും തോടും പാടൊക്കെ ഒന്നാവും
ആഹ് ഹ
പോലെ ഇങ്ങനെ അങ്ങട് ഒഴകി പോണെ കാണാം
മ്മ്
നല്ല രസ നിറഞ്ഞ് മ്മ് എത്ര വീടുകൾക്കാണ് ഈ തോടിന്റെക്കെ എടുത്ത് ചില വീട്ടില്- ഫുൾ വെള്ളം കേയറലുണ്ട് വീടിന്റെ ഒരു ഈ ജനവാതിലിന്റെ ഒരു സൈസ് ഉയരത്തില് വെള്ളം പോവും കേറും
ആഹ് ആഹ് മ്മ് എന്താ ചെയ്യുവാ അല്ലേ പെ ട്ടന്നൊക്കെ നമ്മള് നമ്മള് ഈ ഈ നിക്കണ വരിക്ക് പെട്ടന്നൊക്കെ അങ്ങട് വെള്ളം കയറിയാൽ നമക്ക്
ആഹ് ആഹ് പിന്നെ ഇങ്ങത്തെ മഴ കണ്ടാത്തന്നെ എല്ലാരും പറയലാണ് കയ്ണതും സാധനക്കെ മേ വാർപ്പിന്റെ മേലൊക്കെ കയറ്റി വെച്ചാണ് മാറി ആ താമസിക്കാന്
അ അതിന്റെ അ അനുഭവിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിക്കരും വെള്ളല്ലേ പിന്നെ നമുക്ക് ആ ഒരു വീട് വീടായി വരണെങ്കിൽ
കൊറച്ച് ബുദ്ധിമുട്ടില്ല ആ കഴിഞ്ഞ ആ കഴിഞ്ഞ വർഷൊക്കെ കഴിഞ്ഞ മ ഇതിലൊക്കെ ഫുൾ ചളിയാന് വീട്ടില് കേറിയണ്ട്
പിന്നെ ജന്തുക്കൾ വന്ന് ഇഴ ജന്തുക്കൾ വന്ന് കൂടിയാലും ഞമ്മക്ക് അ അങ്ങനെ ഞമ്മക്ക് പേടിയാണല്ലോ വെള്ളത്തിലൂടെ എല്ലാ ജന്തുക്കളും വരുമല്ലോ മ്മ് ഞമ്മക്കത് കണ്ട് അങ്ങനെ ഒരു ഇതില്ല പക്ഷേ പക്ഷെ എങ്ങനെ നമ്മള് പേടിയായിട്ട്
വെള്ളം നിറയുമ്പോഴാണ് ഈ ഇത്ണ്ടാവണതെ ഭൂമി ഇനി വെള്ളം താ താന്ന് താന്ന് ഭൂമി വെള്ളം കുടിച്ച് കഴിയുമ്പോഴാണ് ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളോട് വരുന്നത്
ഉം ഉം ഉം അനിക്കാതെങ്ങോട്ട് ആ
ഫസ്റ്റിലൊക്കെ എത്ര മഴ പെയ്താലും വെള്ളം കൊർഞ താന്നു പോവല്ലോള്ളൈനി
ആഹ് അതെ അതെ ഇപ്പൊ വെയിലാറിക്കണോട് കൊറെക്കെ സമാധാനായിക്കണ് അങ്ങനത്തെ തരത്തിലൊക്കെ പക്ഷെ ഈ മഴ എങ്ങനെ ആയാല് നമുക്ക് കൃഷി ഭക്ഷണ സാധനങ്ങൾക്ക് മറ്റ് ചെറികക്കൊക്കെ വെല കൂടും അവർക്കൊക്കെ നാശനഷ്ടങ്ങളും മലത്ത് വെള്ളത്തിലായ എന്ത് ചെയ്യാനമ്മ നമുക്ക് പിന്നെ
എവിടന്നൊക്കെ ഇപ്പ നമ്മക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടര്ല് വീട്ടിലേ വീട്ടിലൊക്കെയാണ് നമ്മൾ ഇണ്ടാക്കണേനൊക്കൊരു പരിതിണ്ടാവും ഞമ്മളല്ലറ ചില്ലറല്ലേ എങ്ങനായാലും കൃഷി ചെയ്യുള്ളു അല്ലാതെ ഭക്ഷണം
അധികം പച്ചക്കറികളൊക്കെ നമ്മള് കടയിന്ന് വാങ്ങല്ലേ നമ്മുക്ക് വീട്ടിലിണ്ടാക്കാൻ മടിയാണ് ഇന്നത്തെ ഇന്ന് എന്നൊക്കെ പറഞ്ഞല് ആദ്യം എന്നൊക്കെ പറഞ്ഞ ഓര് ഇങ്ങനെ മാന്തി കൊത്തലും മാന്തലൊക്കെ ആയി ഉണ്ടാക്കും ശെ ഇന്നത്തെ നമ്മളെ പോൽത്തെ ഉള്ളോർക്ക് അതൊക്കെ ഒരു മടിയായി തോന്നും ഉം അതെ
ചെണ്ടായി കാണ
ഉണ്ടായി കാണിച്ച നമ്മള് നമ്മള് എത്രേം വേഗം പണി കഴിഞ്ഞു കുളിച്ച് കേറണം നമ്മൾ ചിന്തി പിന്ന വേറെ പണിമൊക്കെ നമ്മള് വീട്ടി ത്തെ ജോലി കഴിഞ്ഞാ പിന്നെ നമുക്ക് വേറെ ഒന്നിനും നമുക്കത് തോന്നൂലല്ലോ ഒക്കെ ഞ
എത്രയും പെട്ടെന്ന് കുളിക്കണം അകത്ത്
കുളിക്കണം കെടക്കണംന്ന് ള്ളാഒരു ശ് ചിന്തേക്കെയാ നമുക്ക് അതന്നെ അപ്പ പിന്നെ നമുക്ക് അയ്മ ന്നും അങ്ങനെ പോവാൻ തോന്നൂല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വീട്ടിലാ ളുള്ളോർക്കൊക്കെ ഇങ്ങനെ അങ്ങനത്തക്കൊക്കെ പിന്നെ അയിനൊരു അത ഇത് നമ്മള് വീട്ടു ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഒരു ചടപ്പ് തോന്നുന്നു ഉണ്ടാക്കിയാലും നമ്മ നല്ലതാണ്
ആഹ ഹെൽത്തി ഉഷാറാണ് നമ്മൾ ജൈവവാളം നല്ല ഈ
ആഹ മറ്റേ കീടനാശിനികളൊന്നും അങ്ങനത്തെൊന്നും ഉപയോഗിക്കണതല്ലേ നമ്മളിപ്പോ കൊണ്ടുവരുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയതാണോ എ
എന്തന്നപ്പ അമ്മക്കറി ആഹ്
ഉം ഞമ്മള് പച്ചക്കറികളന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ അതും ഭയങ്കര കേടന്നൊയിക്കുന്ന സൈക്ക് നതി കാരണം അത് മരുന്ന് ഓരോ മരുന്ന് ചിട്ടും
അ രീതിയില ആാക്കാന
ആഹ അതെ പിന്നെ നമ്മള് കഴക്ക്ന്നെ അല്ല അതപ്പ നമ്മക്ക്
ഇവിടെ എത്ര രാജ്യങ്ങളൾന്നപ്പ നമ്മക്ക് ൊക്കെ വരത്
ഉം അതെ ഇപ്പൊ പിന്നെ എല്ലാരും ആ ഈ ഫ്രൂട്ട്സ് അല്ലാം ഒട്ടടിപ്പിച്ച തയ്യൊക്കെ വാങ്ങിച്ചോ കോട്ട അതേമാതിരി റംബുട്ടാന അതൊക്കെ പിന്നെ എല്ലരും വീടുകളില് ആ ഉണ്ടാക്കയാണ് ഉ
എല്ലാതും രണ്ട എല്ലാംണ്ട് ക അതൊക്കെ ആായിട്ടും പല ആയാധി മരങ്ങൾ
ആഹ ഇപ്പ ഗനക്കല്ല വാങ്ങപ്പ ഇെ പ്ലാവ് അതെ മാതിരി മാവ് അൊെ ഇ രണ്ടെല്ലാം കൊണ്ട് ഇട്ട് പ്പിച്ച തൈ ചെറിയ കൈ്മൽ തന്നെ മാങ്ങ ഉണ്ടാവുക അങ്ങനെയന്നെ അങ്ങനത്തൊക്കെപ്പോ എല്ലാവും ഇങ്ങനെ വാങ്ങാന്നല്ല അ നഞമ്മളിപ്പം അങ്ങനെ മണ്ണ് വാന്തി കൊത്തി ഇണ്ടാക്കിട്ടൊന്നും
അങ്ങ് അങ്ങ് ആഹ് അങ്ങനെപ്പാരുണ്ടാ
ഉം
പക്ഷെ ഉണ്ടാക്കി പണ്ട് പണ്ട് മുതലേ ഇണ്ടാക്കി ശീലല്ലോല് ഇപ്പളും ഉണ്ടാ
ആഹ അതെ അതെ അങ്ങനത്തക്ക അത് ഇണ്ടാക്കാ ഞാ നേരം ഉണ്ടാക്കഞാൽ
ഒരു ബു ആഹ് ഒരെട്ങ്ങ് ബുദ്ധിമുട്ടാണ് അപ്പൊ അവരുണ്ടാക്കും ചെയ്യും. ഞമ്മള് ഈ ഒരു കാലഘട്ടത്തില് ഞം അ ലാർക്കാർക്കാ കൈയത
അഴങ്ങിയുള്ള കുട്ടികളൊന്നും അങ്ങനെ രെ ഇതിമക്കൊന്നും പോ പുരാരി കായി കോട്ട്ണ ഇപ്പൊക്കെ പഠിച്- നല്ല ജോലി മാങ്ങ ഓ എസി കുത്രന്ന് വർക്ക്ചെയ്യാ ആഹ് അതെ ഇപ്പത്തക്കെ ന്യൂ ജനറേഷന് ഇനി അങ്ങോട്ടും അങ്ങനെ അയ്കരം ഓൽക് എസി കുത്തര്ന്ന് വർക്ക് ചെയ്യ ഇപ്പ ഇപ്പത്തെ മക്കൾ നട- ക്കലന്നെ ഇല്ലല്ലോ ഫുള്ള് വണ്ടി അല്ലേ ഞമ്മളൊക്കെ എത്രെ ഞമ്മള് നടന്നുകണ്ട സ്കൂക്കൊക്കെ പോയിന് ഇപ്പഴത്തെ മകൾക്കൊക്കെ വണ്ടിയാണല്ലോ സ് സ്കൂളിക്ക് പോകാനും
വണ്ടി വാങ്ങി കൊടുക്കാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാവണേന് മുമ്പേ വണ്ടി വാങ്ങി കൊടുക്കണം അവർക്ക്
ആ അതെ വണ്ടി വാങ്ങി കൊടുക്കണം ഒർക്ക് കിട്ടണം അയ്നും വാണ്ടി ഓല് എന്തെങ്കിലു ക്കങ്ങട്ട് പറഞ്ഞങ്ങട്ട് അങ്ങെനങ്ങ് ഹ് വാങ്ങി
ഏത് സാഹചര്യം നോക്കാതെയാണ് അവരൊക്കെ പറഞ്ഞു ഞ്ഞ് ഇതാക്ക
ആഹ ആ അതെ
ഇത് വാങ്ങാൻ പറ്റാത്തവരുണ്ടാവല്ലോ ഹലോ എല്ലാരും ഇ ഒരുപോലെ പറ്റണം ല്ലല്ലോ
ചെറിയ കുഞ്ഞു മക്കൾ വര സൈക്കിൾ മല അപ്പൊ നടക്കണത്
പ്പോ മറ്റൊരു
ഗീർ സൈക്കിള്ന്ന് ആ ആഹ് ആഹ് ആ
കരണ്ടിനു ക്കണ ഈ ലൈസൻസും ആ അപ്പൊ ഫുള്ള് അങ്ങനത്തെതാണ്
ഇലക്ട്രിക് വാഹനല്ലേ ആ അപ്പൊ അങ്ങനെ വരുണ്ടല്ലോ പേടിയാണ് സൈക്കിൾ മേലൊക്കെ പോ
നമ്മ ആ നമുക്കൊരു സമാധാനം ഉണ്ടാവല സ്കൂളക്ക എത്തി തിരിച്ചെത്തോള ഞമ്മുക്കൊരു സമാധാനം ഉണ്ടാവൂല
നിങ്ങളും കൂടി ആകുമ്പോ പിന്നെ ഓൾക്ക്
ആ അതെ സ്പീഡും ക
കേക്കുലല്ലോ സ്പീടും കാര്യങ്ങളും ഇപ്പത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ചെങ്ങായിമാർ- അങ്ങനെ ഫുള് എല്ലാവരും സൈക്കിളിനമേ വരുമ്പോ പിന്നെ നമ്മടെ മക്കളായിട്ടില്ല ഞാൻ പിന്നെ-
ആ അതെ ഇവിടെ ഇവിടെ എങ്ങനെ പറയും എന്നോ പറയല് - സൈക്കള് വാങ്ങി തരി വാങ്ങി തരി അവർക്ക് മദ്രസക്ക് പോവാനാണ് അവിടെ തൊട്ടടുത്താണ് മദ്രസ എന്നാലും എന്നോട് പറയും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാണെങ്കിൽ ഞാൻ പീടിയെ പോയി- കടവാ- തെരണ്ട് നിങ്ങള് സൈക്കിള് വാങ്ങി തരിക പറയും ഞാൻ പറയാ ഈ ഒരു വർഷം കൂടി കയട്ടെ പറയും ആ അതെ ആ ആ സൈക്കിള് ഒന്ന് ഉണ്ട് ഞാൻ അത് കൊടു- വാതാക്കലാണ് അത് പിന്നെ എന്തോ ടയറിന് എന്താ ചെറി - ഡയർറ് ഇപ്പൊ പഞ്ചറായി ഇണ്ട് ഞാൻ കൊടുക്കലില്ല ആ അതാണ് രാത്രി ക്ലാസ്- മദ്രസക്കും കൊണ്ടുപോകുവെ
ആ ആ് രാത്രി എങ്ങനെ ഒറ്റക്കാ വര രാത്രിയക്കെ ആകുമ്പോ നമ്മള് വണ്ടിന്റെ കാണൂ
ആഹ് അതെ അപ്പ ഞാനയ്മക്ക് പിന്നെ വേറെ ലൈറ്റ് ഒക്കെ വാങ്ങി
ആ ആ ആ ഉ ഉ ഉ അതെ മക്കള് ഞമ്മള് വളർന്ന കാലഘ ട്ടത്തിലല്ലല്ലോ മക്കള് ന്നൊന്നും അറിയില്ല വാങ്ങൂ പറയില്ല തൊക്കെ രു കാലേനു വേറെ പ്രത്യകിച്ച് ഒന്നുമല്ല എന്നായിക്കോട്ടെ ശരിയന്ന പിന്നെ വിളിക്കന്ന